ഹലോ ഹലോ
ആഹ കേക്കിണില്ലേ?
ആയിക്കം
ഉം
ഇതുവരെ കിട്ടി ഉം
ഇനക്കുക്ക്ന്നെ കേൾക്കണില്ലേനി ആ പ് അത് കഴിച്ചില്ല ക കഴിക്കണ എത്ര ടൈമ് എട്ടേക്കാല എട്ട് ഇരുപത് ആയില്ലേ
അല്ല
എത്ര ടൈം എത്ര പെട്ടെന്നാ അല്ലേ പോണത് ഏ
ഓ ടൈമ് ഓ ആയിന് എന്താവന്
ആ അ
ടൈമ് പോവാണ്
ആ
നിങ്ങള് നേരത്തെ ഭക്ഷണം കഴിക്കുവൊ
ഇല്ല വിശക്കുമ്പോ അങ്ങട് എടുത്ത് കഴിക്കും അല്ലാതെ അങ്ങനെ പ്ര തേകതൊന്നുമല്ല ഏ കു കുക്കയ്യാ
നണ്ടല്ലോ
ഞാനേ അതെ അരിയില്ലേ അരി അരി വറക്കുവോ അതില്ലേ മറ്റേ പുളി പുളിഞ്ചിക്ക് ഇങ്ങനെ പൊടിച്ചിടാന്
ആ ശരി
പുളിഞ്ച് പുളിഞ്ചി പുളിഞ്ചിന പുളിഞ്ചി ഞമ്മള് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടേ ഏ കടുക് വെളിച്ചെണ്ണല് കടുക് പൊട്ടിച്ചിട്ട്
ഉം
പുളി ശർക്കര ശർക്കരന്റെ ഇത് ഒഴിക്കും എന്നിട്ട് ഇതൊരു തരി തരി ഉണ്ടാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെ പൊടിച്ചിടുന്നതാണ് ഇഞ്ചി വെളു തുള്ളിയൊക്കെങ്ങനെ വാട്ടീട്ട് ഈ പുളി വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ട് ശർക്കരന്റെ പാനി ഒഴിക്കും പിന്നെ ഇതൊന്ന് വറുത്ത് ഇതു ഇടും പിന്നെ ജീരകോ പിന്നെ ഉണ ഉണക്കമുന്തിരി ഇടുന്നവരുണ്ട് ഞാൻ ചിലപ്പോക്കെ ഇണ്ടെങ്കില് ഇടും ഉം
ഉം
ഇത് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ അരി വറുത്തിട്ട് പൊടിച്ചിട്ടിട കണാ ഉം അപ്പൊ അതൊക്കെ ഉണ്ടായ അങ്ങനെ തൊട്ട് കൂട്ടാനൊക്കെല്ലേ മക്കൾക്ക്
ആ ആ അത് ഏ ചെറിയരു കുറുക്കൻ കിട്ട കിട്ടാൻ വേണ്ടിട്ട് ഇടുന്ന ഇവിടെ അമ്മക്കെടലുണ്ട്
ആ അരി വർക്കാണ്ടോ ആ അവര് വറുത്തിടും അല്ലാതെ അങ്ങനെയാണെന്നിണ്ടല് അപ്പം നമുക്ക് കോൺഫ്ലവർക്കെ ഇട്ടാ മതില്ലോ കോൺഫ്ലോറിന്റെ പൊടി ഇതിട്ടാ വേറൊരു ടേസ്റ്റാ ആ ആ അതെ ചെറിയ ചെറിയ തരി ഇണ്ടാവും ഉം നല്ല പൊടിരുത്
ഉം അതെ
ഓരോ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ ആ
അല്ല വീട് ഇപ്പം എങ്ങനെ ടൗണിലാ
ഇല്ല ടൗണിൽ ടൗണിലല്ല വല്യ ടൗണല്ല എന്ന ചെറിയ ഒരു ആ ആഹ റോഡിന്റെ അടുക്കാ എല്ലാ സംഭവങ്ങളും ഉണ്ട് ജ്വല്ലറി അല്ലാത്ത. ആന്നെ ജ്വല്ലറി അല്ലാത്ത എല്ലണ്ട് നമ്മള ഈ അങ്ങാടില്ലേ ഉം. ഒക്കെ
പ പാവല്ലെ.
ആഹ് അയിനൊക്കെളുപ്പാ അതെ മക്കളെ സംസാരിക്ക കേൾക്കണ്
ആഹ് ആ അവിടെണ്ട് പഠിക്കണ്
നാളെ സ്കൂള ണ്ടല്ലോല്ലേ
ഉം ന്റെ ഛണോക്കഴ ഉം എട്ട് മണി അക്ഷ കിടക്കാൻ ഇപ്പ ഒരു മണിക്കൂർ കഴിഞ്ഞായി ഉം. ഉം അവിടെ എങ്ങനെ നിങ്ങള വീടിറെ അടുത്ത് എങ്ങനെ വീടുകളൊക്കെണ്ട ഇഷ്ട ഉം
ആഹ് ആഹ് അടുത്തടുത്ത് വീടെളുണ്ട്.
മക്കൾ പോയിട്ട
ആണ്ടേ അ
മക്കൾ പോയിട്ടാച്ചോക്കില്ല
മക്കള് ആ അതെതെ ഒമ്പതരക്ക് പോകും
ആ എന്നിട്ട് പിന്നെപ്പൊ
പിന്നെ ഉച്ചക്ക് ഫുഡ് കയിക്കാൻ വരും അടുത്ത അടുത്തന്നെണ് വല്യ ദൂരൊന്നുല്ല
ആ ആ
വലിയ ദൂരൊന്നുല്ല അപ്പൊ ഫുഡ് കഴിക്കാങ്ങോട്ട് വരും ആ് വരുമ്പളും വരാ പിന്നെ മക്കള് പറഞ്ഞാല് ഒന്നല്ലേ ഉള്ളൂ ചെറുത് മറ്റത് വലുതല്ലേ.
ഉം
അപ്പൊ ഓന് സ്കൂളട്ട ഇട്ട് അങ്ങോട്ട് വരും
അവന അങ്ങോട് വരല്
ആഹ് ഓൻ ഷോപ്ക്ക് വരും
അടുത്തി
ആ ഉച്ചക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വരുമ്പോ എന്തെങ്കിലും അവന് എന്തേലും കൊണ്ടുപോകും
ആഹ്
ആഹ ലേഡീസിന്റെ ലേഡീസിന്റ
അതല്ലേ ഈ ലഡിന്റെന്ന് വെച്ചാല് നമ്മള ഇപ്പ വെയർ അതോ എല്ലാ ഐറ്റംസും ഉണ്ട
ആ അതൊക്കെ ഉണ്ട് പാർട്ടി വെയർ ഉണ്ട് പിന്നെ കോൾസെറ്റ ആള് ആഹ്. കോട്സെറ്റ് പിന്നെ ചെറിയ പിള്ളേരെ ഉടു ഫ്രോക്കുകള്. ആ ട്ടിഷർട്ട ് ടീഷർട്ടുകള്
ആഹ് ബൾക്കായിട്ട്ുന്നുണ്ടേ
ആ അതെതെതെ
ആഏ തുണി തയ്ച്ചു കൊടുക്ക എന്നെ തുണി തയ്ച്ച
ആ രണ്ടും ചെയ്യണ്ട്. തുണി തയ്ച്ച കൊടുക്കും ചെയ്യ റെഡിമെയഡ് കൊടുക്കുക അത് രണ്ടും ചെയ്യണ്ട്. ആരാ ഈ കോളില്ലേ ഒരു ക്ലിയർ ഇല്ലല്ലോ.